ഹലോ കേൾക്കുന്നുണ്ടോ എന്തൊക്കെയണ്ട് വിശേഷം ആ സുഖം സുഖം ഉ മഴയൊക്കെ ഉണ്ടോ
ഏയ് ഇല്ല രാവിലെ പെട്ടന്ന് ഒരു മഴയും കൂടി പെയ്തു പിന്നെ അത് പോയി പോയില്ലായി
ഇവിടെ നല്ല മഴ രാവല്
മഴയാണോ ഓ രാവിലെ സ്കൂളിലൊക്കെ പിള്ളേര് പോവാൻ
സ്കൂളില് ഇന്ന് അവധിയാ
ആഹ ഇന്ന് മുഹറം
ആഹ ഇന്ന് അവധിയാണ് ഇന്ന് മറ്റേ ജൂൺ ഇരുപത്തി പറുന്ന ലഹരി ലഹരിവിരുദ്ധദിനമല്ലേ
ഓ അപ്പൊ അതിന് സ്കൂളിലൊന്നും പോണ്ടേ
അതിന് സ്കൂളില് ഇവ കൊച്ചു പിള്ള ആരല്ലേ ഇ ഒന്ന്ും വലിയ പിള്ളർക്ക് മ മറ്റേ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെന്ന് തോന്നുന്നത് മിക്ക സ്കൂളുകളിലും ആ ഉണ്ട് ആ ആ ആ എനിക്കൊന്ന് രി വലിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ
ആ അവർക്ക ആായിരിക്കുംല്ലേ ഉം പ്പൊ ഇന്ന നോമ്പുണ്ടോ ഇപ്പ
നന്നില്ല നോണ്ടില്ല
ആഹ
നമ്മക്കില്ല
മുഹറന്ന് പറഞ്ഞ എന്താണ്
മുഹറത്തെ കുറിച്ച് എനിക്കറിയില്ല അതിനെ പറ്റി എനിക്ക ഒന്നുംറി ല്ല
എനക്ക്ും
ആഹ എനിക്ക്
ഏ
മറ്റേബാ പഠിക്കുവാണോ
ആ അതെ
അപ്പഴ നിങ്ങക്കില്ലേ മറ്റേ ക്യാമ്പയിന ഒന്നും പോണ്ടെ ലഹരി വിടുത്ത
ആ ഞങ്ങൾക്ക് ഇപ്പ ഈ മാസം വെക്കേഷൻ അടുത്ത മാസം തൊടങ്ങ
ഹോ ഹോ ഹോ ഹോ അല്ല സാധാരണ കോളേജിലൊക്കെ പഠിക്കുന്നവരൊക്കെ ക്യാമ്പയിനൊക്കെ പോവും ആ ചോദിച്ചതേ
ആ ഈ ഞാൻ എന്റെ കോളേജില് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല കഴിഞ്ഞ വർഷംൊന്നും ചെയ്തുണ്ടായിരുന്നില്ല
സാധാരണ ഈ സ്കൂളുകളിലൊക്കെ മറ്റേ അവർക്ക് ഇതൊക്കെ കൊടുക്കാറുണ്ട് െ കൗൺസിലിംഗ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആ ആ ലഹരി വിരുദ്ധ ദിനത്തിന്
ആ ആ് ക്ലാസ് ഒക്കെ ഉണ്ടാവും ആരെങ്കിലും പുറത്തുന്ന് ആരെങ്കിലുംങ്കിൽ വല പോലീസ് ഓഫീസർ ഒക്കെ വന്നിട്ട് കുട്ടികൾക്ക് ക്ലാസ് എടുത്ത കൊടുക്കും
കു കുട്ടികൾക്ക്തിനെ പറ്റിയൊന്നും അറിയത്തില്ലല്ലോ
നിങ്ങളുടെ അവിടെ ഇങ്ങനെ എന്തെങ്കിലും കേസ് ഉണ്ടായിട്ടുണ്ടോ
കേസ് ഈ പരിസ്ഥ സരത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല ആ കുറച്ച് ദൂരോട്ടൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ കൊറെ പേരെ പിടിച്ചെന്നും അങ്ങനെ കായല് ഏരിയൊക്കെ ഇല്ലേ കായല് വരത്ത് കായല് വാരം ആ ഏരിയയിലൊക്കെ സംഭവൊക്കെണ്ട് പിള്ളേര് അവിടെ അവിടെ ആകുമ്പോ ആളുകൾ അധികം പോത്തില്ലല്ലോ ശ്പധിക്കത്തില് കാട് പിടിച്ചൊക്കെ കിടക്കുമ്പോം അതിന്റെ ഇടക്കൊക്കെ ആളുകള ഇരുന്ന് ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുകയും വിക്കുകയും എല്ലാം ചെയ്യും അത് കാരണം പോലീസാര് എപ്പോഴും അവിടൊക്കെ ഒന്ന് പരിശോധനക്കില്ല
ഉം ഇവിടെ എന്ന് വെ കഴിഞ്ഞാൽ ഇവിടെ അല്ല എന്നാലും കൊറച്ച് ദൂരായിട്ടൊ ഒരു സ്ഥലംണ്ട് ഇവിടെ അന്യം സംസ്ഥാനതൊഴിലാളികളൊക്കെ വരുല്ലോ അവരാണ് ഇങ്ങനെ ഉപയോഗിക്ക വിൽക്കണതും ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്നതും അങ്ങനെ കുറെേ പ്രശ്ന പ്രശ്നങ്ങൾ
ആണ് ആണ് ആണ് അവരാണ്ത് മീൻ ആന്ന് അവിടെക്കെ ഇടു അവരൊക്കെ അവിടെ കൃഷി ചെയ്യ ഇത്
ആഹ്
അവിടെ ഇതേപോലെ ഭയങ്കര ഇതായിട്ട് നിയമംന്നും പ്രവർത്തിതല്ലണ്ടോ
ആ ഇവിടെ അവര് വന്നിട്ട് ഭയങ്കര ഫ്രീ ആയിട്ട് നടന്നാ ചെയ്യത് അവർക്കൊന്നും ആരും പേടിയില്ല അതുപോലെ ഉം ഇപ്പൊ ഇപ്പോ ആൾക്കാർക്കൊക്കെ പുറത്തേക്കൊക്കെ ഇറങ്ങി നടക്കാൻ ഒരു പേടിയാ ആ ഭാഗത്ത് ഇവിടെ ഞങ്ങളുടെ വീടിന ടത്തൊന്നും കുഴപ്പില്ല പക്ഷെ കുറച്ചും കൂടെ നീങ്ങീട്ട് അവിടെ കൂടുതലായിട്ട് ഇങ്ങനെ കുറെ തൊഴിലാളികൾ വരും ജോലി ഇല്ലാത്തവരുള്ളവർ ഇക്കെ ഇങ്ങനെ കൊറേ പേര് ഇങ്ങനട്ട് ഓരോ ട്രെയിൻ ഇറങ്ങുമ്പോഴും കൂടുതലും അവരായിരിക്കുമല്ലോ
ആഹ് ആ ആ
അപ്പോ ഇവരിങ്ങനെ വന്ന് ഇവിട താമസി ക്കും ഓരോന്നൊക്കെ ങ്ങനെ കാണിച്ചു കൂട്ടും പക്ഷെ ഒരു കൺട്രോൾ ഒന്നുംല്ല
നോ ഇല്ലഗല്ല ഉം ഇപ്പൊ എനിക്ക് തോന്ന അവരാണെന്ന് കൂടുതലില്ലേ കേരളത്തില് നോക്കി എവിടെ നോക്കിയാലുംണ്ട്
ആഹ് അതിനകത്ത് എല്ലാവരും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കൊറെ പേര് അവരുടെ വീട്ടിലേക്ക് വേണ്ട പൈസക്ക് വേണ്ടി വന്ന ആൾ പേരെന്നെയാ പക്ഷെ അതില് ചെലവരെ മാത്രം കുറച്ച് പ്രശ്നക്കാരാണ്
ആ ആഹ് നമ്മുടെ ഇവിടെ ഇതൊക്കെ നടന്നൊണ്ട് ചെടികൾ മറ്റേ കഞ്ചാവിൻ്റെ
ആഹ്
ചെടികളൊക്കെ നട്ട് എന്തോ ഒരെണ്ണമൊക്കെ നട്ടാൽ മതി ഇട്ട് കൊടുക്കുന്നവർക്ക് നല്ല ഇതാ കാശ് കിട്ടും അത് കാരണം ഒരണ്ണാന്റെ എവിടേലുമൊക്കെ കൊണ്ടുവന്ന് പാത്ത് വെച്ച് നാടും അങ്ങനെ കൊറെേ പേരെ പിടിച്ചായിന്ന്
ഓ
ഈ കാടു പിടിച്ചിറങ്ങുന്ന വസ്തുവിനകത്തൊക്കെ വേറുള്ളവര ആ കൊണ്ടുവന്ന് വെക്കും ആ വേറൊള്ളവർ അവിടെ കൊണ്ട് വന്ന് നടും അന്നേരം ഇത് കണ്ടെത്തുന്ന ആ വസ്തുവിന്റെ ഓണറാ നട്ടേന്നുള്ള രീതിൽ അയാക്ക് പണി കിട്ടും ആഹ് ആ പുള്ളിക്ക് പണികിട്ടും അങ്ങനെ ഇടക്ക് വെച്ചൊരു ന്യൂസ് ഉണ്ടായിരുന്നു
ആഹ് അത് ഞാനും കേട്ടായിരുന്നു ഒരു വീടിന്റെ ഏഹ് പുറകയിലായിട്ടെങ്ങും
ല്ല വീടിന്റെല്ല ഒരു വസ്തുവാണ് അവിടെ വീടൊന്നുവില്ല അയാളുടെ വസ്തുവ അഹ് അയാ വസ്തുവാണ് അപ്പം അതില് ഒരു കഞ്ചാവേടി ഭയങ്കര വലുതായിട്ട് അങ്ങനെ അത് പിടിച്ച് പിടിച്ചിട്ട് പുള്ളിയുടെ അടുത്ത് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് പുള്ളിക്കറിയത്തില്ല തന്നെ കിളിച്ചേയാണെന്ന പറയുന്നേ ഒരെണ്ണേ ഉള്ളൂ അല്ലനിയിപ്പ വേറെ വല്ലരും കൊണ്ട് അവിടെ നട്ടതായിരിക്കും അപ്പൊ പിന്നെ പേര് വരുന്ന അയാടെ പേരിലല്ലേ വരൂ
ഉം അതെ അതെ
അങ്ങനൊക്കെ പണി കിട്ടുന്നവരുണ്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല
ഇത് മലയാളികളായിരുന്നോ
നട്ടത് മലയാളികളാണെന്ന് അറിയത്തില്ല പക്ഷെ ഇത് മലയാളിയുടെ വസ്തുവാണ് ഇവിടെ കേരളത്തിൽ നടന്നതാ
ഉം
ഇനി റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കാട്ടു ചെടിയാന്നും പറഞ്ഞിട്ട് എന്തോ കൊണ്ട് നടന്നുത റോഡ് സൈടിലൊക്കെ കാട് പിടച്ച് കാട് പിടിച്ച് കെടക്കുന്നടത്തെ
ആഹ് പെട്ടെന്ന് നമ്മ ശ്രദ്ധിക്കില്ല
ക്കില്ല അങ്ങനെ അതും പൊക്കിയയിരുന്നു അത് ഇതെ ഇപ്പ അവരവരെ വീട്ടിൽ നടന്ന്പോഴല്ലേ അവരവര നട്ടെന്ന് അറിയത്തോള് ആ ഇ ഇങ്ങനെയൊക്കെ കൊണ്ട് നട്ടിട്ട് എടു എടുത്തണ്ട് ഉം
ഉം
അങ്ങനൊക്കുള്ള പരിപാടി
പിന്നെ ഇവിടെ നമ്മുടെ നാട്ടില് ഇപ്പോ ജോലി ചെയ്യാനാണെങ്കിലും മലയാളികളോ ഒന്നും അധികം ഇല്ലല്ലോ
ഇല്ലില്ല മലയാളികളെല്ലാം മറ്റേ ഗൾഫിലല്ലേ
ആഹ് എല്ലാവരും ഇപ്പൊ നമ്മക്ക് നമ്മടെ നാട്ടിൽ അതിനനുസരി അനുസരിച്ചുള്ളൊരു വേതനം കുറവായത് കൊണ്ടാണല്ലോ
അല്ലാ വിതി മലയാളികള് ഗൾഫിൽ പോയത് കൊണ്ടാണ് നമ്മുടെ നമ്മുടെ കേരളം ഇത്രയും ഇതായത് അവരുടെ ക്യാഷ് ആഹ് അവരുടെ ക്യാഷ് ഇങ്ങോട്ട് വരുമ്പോ അത്രേയിതവും
ആ നമ്മുടെ നാട്ടില് നമുക്ക് നല്ല സാലറി ഒക്കെ കിട്ടുമായിരുന്നെങ്കിൽ ന മിക്ക ആൾക്കരൊക്കെ
ഇവിടെ തന്നെ നിന്ന് മറ്റേ നഴ്സിങ് നഴ്സിംങ് പഠിച് അവർക്ക് അ അർഹതപ്പെട്ട സാലറി ഒന്നും കിട്ടുന്നില്ലല്ലോ
ആഹ് ഇല്ല ഇല്ല ഇപ്പൊ ചില ഹോസ്പിറ്റലുകളിലൊക്കെ പൈസ കൂട്ടി കൊടുക്കുന്നുണ്ട് ഉം
പക്ഷെ പൊതുവെ ആ അപൂർവ്വങ്ങളെ ഉള്ള് ഇടക്ക് വെച്ച ഇങ്ങനെ പ്രശ്നൊക്കെ ഉണ്ടാക്കിയായിരുന്നു അവർക്ക് സാലറി ഇല്ല ആഹ് ആ അതിനന് ശേഷമാണെന്ന് തോന്നുന്നു ഇച്ചിരി കൂട്ടിയത് പക്ഷെ ഗവൺമെന്റി കിട്ടുവാണെങ്കി നല്ലതാട്ടോ, എന്നാ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റല ചെയ്യുമ്പം പിന്നെ നല്ല പണിയുവാ എന്നാ അതിനുതക്ക വേതനം ലഭിക്കത്തില്ല.
ഉം ഗവൺമെന്റി കിട്ടാൻ കുറച്ച് പാടുവാണല്ലേ? പി എസ് സി ഒക്കെ നോക്കി എഴുതണ്ടേ ഉം പി എസ് സി നോക്കണ്ടോ?
ആ ഞാൻ നോക്കുന്നൊണ്ട്.
ആ എന്ന്വട്ട് ആ പരീക്ഷയെഴുതുടങ്ങി?
ഞാന് കൊറച്ചുനാളായി.
എല്ലാ പരീക്ഷയും പോയറ്റൻഡ് ചെയ്യോ?
എല്ലാം ഒന്നും ചെയ്തിട്ടില്ല സെലക്ട് ചെയ്തിട്ടേ പോകത്തൊള്ളൂ..
ഉം
ഉം
ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ ഒരു പരീക്ഷെ എഴുതിയിട്ടില്ല.
ഇല്ല ആ ആ ആ
ഏത് പഠിക്കാൻ കൊറേ ബുക്ക് നമ്മള് മേടിക്കണോ?
ആ കൊറേ ബുക്ക് മേടിക്കണം കൊറേയൊണ്ടല്ലോ.
അഥവാ പ ആ കൊറേ വർഷങ്ങൾക്ക് മുമ്പുള്ള സിലബസ് തൊട്ടേ നമ്മള് അ വരണോ അതോ?
അല്ലടാ ഇപ്പ നമ്മുടെ എസ് സി ആർ ടി ഇല്ലേ?
ആ
എസ് സി ആർ ടി കേരള സിലബസ് സ്റ്റേറ്റ് സിലബസ്സില്ലേ അതിന്റെ പഠിച്ച ച്ചാ മതി, പ്ലസ് ടു വരേ ഒള്ളത്, എല്ലാ സബ്ജെക്ടും. അതാണ് ആ മെയിനായിട്ടും അതീന്നാ ക്വസ്റ്റ്യൻസ്. ആ എട്ട് ഒമ്പത് മതിട്ടോ ഇന്റെ ലെവലാവുമ്പോ ഞാൻ പറ പത്താം ക്ലാസ് വരേ ഒള്ളതാ അതിനെ പ്ലസ് ടു ലെവലൊക്കെ ചോദിക്കുവാണെങ്കിൽ മറ്റേ പ്ലസ് ടു ടെക്സ്റ്റീന്നൊക്കെ ആയിരിക്കും. മറ്റേ ഹിസ്റ്ററി ജോഗ്രഫി സയൻസ് അതൊക്കെ അതീന്നാ, കൂടുതലും കൊസ്റ്റ്യൻസ് അതീന്നാ. എ
അപ്പൊ, ഇപ്പൊ ഒരു ഡിഗ്രിയും കഴിഞ്ഞ ഒരാളാണെങ്കി ആള് ഇനിയ പ്രിപ്പയർ ചെയ്യണ്ടേ?
ആ ആള് ഡിഗ്രി ലെവൽ എഴുതാം, ഡിഗ്രി ലെവൽ എക്സാം എഴുതുമ്പം ആ കൊറച്ചൂടെ അഡ്വാൻസ് ആയിട്ട് പഠിക്കണം.
അതായത് ഡിഗ്രിയില് പഠിച്ചത് കൂടെ പഠിക്കണം.
ആ ഡിഗ്രിന്ന്ക്ക് ആ ഡിഗ്രി ലെവല ആ അങ്ങനെ ആ. ഡിഗ്രിക്ക് ഡിഗ്രിക്കാർക്ക് പഠിക്കാനുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനത്തെ ടെക്സ്റ്റീന്ന് ക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ആ ഡിഗ്രിക്കാര് പഠിക്കത്തില്ലേ മറ്റേ കോൺസ്റ്റിറ്റ്യൂഷൻസും ഹിസ്ട്രി ഓക്കെ അപ്പം
പക്ഷെ ഡിഗ്രി എന്ന് പറയുമ്പം നമ്മളൊരു സബ്ജക്ട് എടുത്താണല്ലോ പഠിക്കണേ.
ഡിഗ്രി സബ്ജക്ട് എടുത്താ പഠിക്കുന്നത്.
കെമിസ്ട്രി എടുത്ത് പഠിക്കുന്ന ആൾക്ക് ഈ വേറെ ജോഗ്രഫി ഒന്നും വരില്ലല്ലോ?
വരില്ല, പക്ഷെ അത് പഠിച്ചല്ലേ പറ്റൂ എല്ലാ സബ്ജക്ടും പഠിക്കണം. ഇന്നത് തന്നെ പഠിച്ചേന്ന പറഞ്ഞ കാര്യല്ല. ഫുള്ളും പഠിക്കണം ആ. അപ്പ ഓക്കെയെ പിന്നെ വിളിക്കാമേ.
ആ ഓക്കെ.